ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
എന്തെക്കെയുണ്ട് വർത്താനം
എന്തൊക്കെയുണ്ട് വിശേഷം
എല്ലാർക്കും സുഖം
എല്ലാവരും വീട്ടിലെല്ലാവാരും സുഖമായിട്ടിരി ഞാനും സുഖമായിട്ടിരിക്കുന്നു
ഉം അ
പിന്നെ അവിടെ മഴയെ ഒക്കെ ഉണ്ടോ
ഫുഡൊക്ക റെഡി ആയോ
ആ് ഫുഡ് റെഡ ആയി ഫുഡ് കഴിക്കുകയും ചെയ്തു ഞങ്ങള് വീട്ടിൽ എല്ലാരും എട്ട് മണി ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാറുണ്ട് സാധാരണ ഇപ്പൊ ഞാൻ പറയുന്നത്
എഴാമ്പത്തേന് കഴിക്കൂലേ ആഹ് നിങ്ങള് പറയണ കേ
ആഹ വീട്ടിലെല്ലാരും എട്ടോണി ആമ്പഴത്തേക്ക് ഫുഡ് കഴിക്കും
ഹലോ
കേക്കുന്നുണ്ട് പക്ഷെ എന്തോ ക്ലിയർ ആവാത്ത പോലെ ഉണ്ട് ഇടക്ക്
അവിടെ വർത്താനം എന്താ
കേക്കാൻ പറ്റുന്നില്ല
ആഹ് എനിക്ക് കേൾക്കണണ്ടല്ലോ ഷാർ ആയിട്ട് എനിക്ക് ഉഷാർ ആായിട്ട് കേൾക്കണണ്ട് അറിയ ആഹ എന്തങ്ങോട്ട് മക്കൾക്ക് മക്കളൊക്കെ എവിടെണ്ട്
ആ എല്ലാവരും വീട്ടിലുണ്ട് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോ സ്കൂള് തുറക്ക്
ആഹ സ്കൂളൊക്കെ സ്കൂളൊക്കെ ആഹ കാരണം ഒക്കെ കഴിഞ്ഞല്ലല്ലേ കുട്ടികളെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു
ആ അതെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞഞ്തുടങ്ങുമ്പോം എന്താ വല്ലാത്തൊരു മൂകത ആയിരിക്കും വീട്ടിലൊക്കെ ഇത്രയും നാള് കുട്ടികളുടെ ബ ഇത്
ഇത്ര ആ രണ്ടു മാസം അതന്നെ രണ്ടു മാസം പോലെന്നെ പറഞ്ഞാതിരി ഒക്കെ പറഞ്ഞാ അതില് കുട്ടികളൊക്കെ എല്ലാംണ്ടേ ഭയങ്കര ഒച്ചയും വിളിയും നായട്ടക്ക കേൾക്കാറല്ല വീട്ടും
അതെ അതെ ശ ഞങ്ങൾക്ക് കുട്ടികള് സ്കൂളിൽ പോന്നെയുണ്ട് ആഹ് എല്ലാം വാങ്ങി വാങ്ങി ബുക്കും സാധന ങ്ങളും അതേ അതുപോലെ തന്നെ എന്തൊക്കെയാ പെൻസില് ബാഗ് എല്ലാം വാങ്ങലുണ്ട് അപ്പ നമ്മുടെ ഇവിടെ അടുത്തൊരു കടയിൽ എല്ലാം ലാഭത്തിന് കിട്ടൊരു കടയാണ് അപ്പൊ അവിടുന്ന് ഞങ്ങളെല്ലാം നേരത്തെ വാങ്ങി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എല്ലോടത്തും ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്കൂള് തുറക്കാൻ ആയതോണ്ടെ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ ഇപ്പോ
ആഹ് സ്കൂള് തുറ ആവുമ്പത്തേക്കും അത് മാത്രമല്ല ടി വി യിലൊക്കെ പരസ്യം കാണിക്കുന്ന കണ്ടിട്ടില്ലേ ഒരു ബാഗി ന്റെയും കുടയുടെ ഒക്കെ പരസ്യം ഒക്കെ അതൊക്കെ കാണുമ്പഴേ നമുക്ക്
അതെ അതൊക്കെ ഓർമ്മ വരും
ആഹ് ഞമ്മള് സ്കൂളിൽ പോയ ആ കാലഘട്ടം ഓർമ്മ വരും പറയയാ ഇപ്പൊ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ വാങ്ങി കൊടു കൊടുക്കുമ്പോ ഓരോന്നും വാങ്ങി കൊടുക്കുമ്പോ അങ്ങനെ അങ്ങനെ ആലോചിക്കും പറയയാ
ആഹ് അതെ അതൊക്കെ കാണുമ്പോ അ താണ് ഓർമ്മ വരുന്നത് പക്ഷെ ഇപ്പഴത്തെ കുട്ടികളെയൊക്കെ നോക്കയാണെങ്കിൽ അവർക്ക് പുതിയ ഡ്രസ്സ് പുതിയ ബാഗ് ബുക്ക് ഒക്കെ വാങ്ങാൻ പറ്റുന്നുണ്ട് പക്ഷെ പണ്ടത്തെ ഒരു സാഹചര്യം നോക്കി കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ഒരു കാലഘ ട്ടം അങ്ങനൊന്നും അതിനൊന്നും ഉള്ള ഒരു സാഹചര്യം ഇല്ലാരുന്നു
ഇല്ല അന്നത്തെ കാലൊന്നുമില്ല അന്നത്തെ ആർക്കും കഴിയൂല്ല പിന്നെ അത്രയ്ക്കും ഇങ്ങട്ട് ഇതും ഇല്ല ഇപ്പൊ ഒക്കെ ഓൺലൈൻ ആയിട്ടും മാഷർമാരും ടീച്ചർമാരും പഠനവും ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഇതൊക്കെ അമ്മമാരും പാപ്പമാരും നോക്കൂല്ല വേണോന്നുണ്ടെങ്കിൽ പഠിക്കുവാ അത്ര അല്ലതൊള്ളൂ ഇനി അറിയേ
അതെ അതെ ഇപ്പം അങ്ങനെയാണ് ഇപ്പൊ ഈ ഓൺലൈൻ വന്നതോട് കൂടി ഇപ്പം പഠിത്തം അല്ലേ ഇപ്പം ഓൺലൈനിലാണ് അത് മാത്രമല്ല ഇപ്പം എന്ത് സാധനം വേണമെങ്കിലും ഇപ്പം കഴിക്കാനുള്ള ഫുഡായി ക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ ബാഗോ സാധനങ്ങളോ എന്തായാലും ഓൺലൈനിൽ പോകുവാ നമ്മൾക്ക് ഇ ഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യുക വാങ്ങുക അവരത് വീ ട്ടില് കൊണ്ട് തരും പൈസ കൊടുത്ത് കഴിഞ്ഞാൽ എന്തെല്ലാം അതെ അതെ
അങ്ങനങ്ങെനെയാണ് പറഞ്ഞത് അതിലൊക്കെ മക്കക്കായാലും ഒക്കെ സൗകര്യം എന്തോ മി ക്ക ടീച്ചർമാരും മാഷ്മാരൊക്കെ ഇപ്പം പറഞ്ഞാ അതിലൊക്കെ ഈ ഫോണിലൂടെയാണ് സ്കൂളിൽ എടുക്കണത് അന്നന്ന് എടുക്കുന്നതും ഒക്കെ ഫോണിക്കൂടെ ഇടുവാണല്ലോ നമുക്ക് രക്ഷിതാക്കൾക്ക് കാണാനും നമ്മള് പഠിപ്പി ക്കാനും ഒക്കെ ഉള്ളത് ഒക്കെ ഫുള്ളായിട്ട് ഗ്രൂപ്പ്ക്ക് വിടുവാണല്ലോ ഫുള്ള്
അതെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇപ്പം അതിൽ കൂടെയാണ് കാര്യങ്ങളെല്ലാം അറിയുവൊക്കെ ചെയ്യുന്നത് പണ്ടൊക്കെ ആണെങ്കില് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് പേരൻറ്സിന്റെ നമ്പറിൽ വിളിച്ച് പറയുകായിരിക്കും ചെയ്യുന്നത് പക്ഷെ ഇ പ്പം അങ്ങനൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പം എളുപ്പപ്പണിയാണ് ഇപ്പൊ എല്ലാം വാട്സ്ആപ്പ് ഗ്രൂപ്പില് അങ്ങ് ഇട്ട് കഴിഞ്ഞാല് എല്ലാരും അറിയുവല്ലോ
ആഹ് അപ്പം മിനിറ്റിന് വെച്ചറിയല്ലേ ഒക്കെ എല്ലാരും ഈ നെറ്റ് ഓഫ് ആക്കാതെ ഇരിക്കണോലൊ അല്ലേ ഫുള്ള് ഒക്കെ മിനിറ്റ് വെച്ച് കണ്ടാണ് എല്ലാരും അറിയുന്നത് എന്ത് കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും എന്ത് സംഗതി മാഷ്മാര് ഗ്രൂപ്പില് വിട്ടാലും ഒ ക്കെ അറിയുവാ അങ്ങനെയാണ്
അതെ
അപ്പൊ മക്കളൊ ക്കെ റെഡി ആയിണ്ടാവുല്ലേ, പ്പ മക്കക്കൊക്കെ ഊറ്റായിരിക്കൊല്ല പ്പോ
സ്കൂൾല് പോയി ആ ഒരു ആദ്യ ത്തെ കൊർച്ചു നാള് പോവാൻ ഭയങ്കര ഇഷ്ട ആയിരിക്കും അവധിയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെയൊക്കെ കാണാനുള്ള സന്തോഷമൊക്കെ ആയിരിക്കും പക്ഷെ കുറച്ചു നാള് കഴിയുമ്പം വീണ്ടും മടിയായിരിക്കും അവർക്ക് പോവാൻ
അതന്നെ ആഹ് ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിപ്പേറി പോയാ ഒരു മാസം കൊഴപ്പണ്ടാവൂല അത് കഴിഞ്ഞ് കഴിഞ്ഞാലോൽക്ക് പിന്യും മടിയായി തുടങ്ങി. ഔ ന്നിപ്പോ സ്കൂള് അത് കഴിഞ്ഞാ മദ്രസ് അതാണ് പറച്ചില്, പിന്നൊരു ഫ്രീഡല്ലാ ണു. കുട്ട്യാക്ക് ഫ്രീഡല്ലല്ലോ, ത് നേരം വെള്ക ക്കാ മദ്രസ് പോക മദ്രസ്ട്ട് വരാ, സ്കൂള് പോകുക അതന്നെല്ലേ പിന്നൊരു ഫ്രീഡം ഓലെ ഫ്രീഡപ്പീ രണ്ട് മാസേനി ഓൽക്ക് ആഹ് ഓലിം കുറ്റം പറയാൻ പറ്റൂല കാരണം രണ്ടു മാസം പ്പോൽക്ക് ഫ്രീഡേനി, അത് കഴിഞ്ഞുപ്പം, ഇനി കഴിയാൻ പോകാണല്ലേ ഏതായാലും
ഒക്കെ വിടും അപ്പൊ അവർക്ക് കളിക്കാനൊന്നും ഒട്ടും സമയം കിട്ടില്ല അങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും ഏറ്റവും മടി. ശരിക്കും ആലോചിച്ചാൽ അത് കഷ്ട്ടാണ്. എപ് അപ്പോഴും ഇങ്ങനെ പഠിത്തം പഠിത്തം മാത്രം കൂടാതെ അവരുടെ സന്തോഷം കൂടി വിട്ടു കൊടുക്കേണ്ടതാണ് നല്ലത്.
അതന്നേണ്. പ്പൊക്കെ ട്യൂഷനും കാര്യങ്ങളും പ്പൊക്കയ്ന് ആദ്യൊക്കെ പർഞ്ഞാല് ഒരു പത്താം ക്ലാസ്സ്ന്ന് മാത്രേ ട്യൂഷന് പോകള്ളോനി. ഇപ്പങ്ങനിയല്ലേ ഇപ്പത് ഏഴ് എട്ട് ആകുമ്പോത്ത്‌ന് കുട്ട്യാള് ഫുള്ള് ട്യൂഷനാണ് അത്പ്പ ഈ വെക്കേഷനോൽ ക്ക് അവധിയില്ലേ.
ഏഴും എട്ടും മാത്രമല്ല ഇപ്പൊ ഒന്നാം ക്ലാസ് മുതൽ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്. കുഞ്ഞു പ്രായം തൊട്ടേ കുട്ടികള് ട്യൂഷന് കൊണ്ട് ഇരുത്തുകയാണ് പ്പെല്ലാ എവിടെ ചെന്നാലും ഇപ്പ പണ്ടൊക്കെ വീടുകളിൽ മാത്രമായിരുന്നു ട്യൂഷന ഉള്ളത് ഇപ്പൊ ട്യൂഷൻ സെന്ററുകളുണ്ട് സ്ഥാപനങ്ങൾ വരെ നടത്തുന്നുണ്ട്.
ഉം ഒക്കെ പർഞ്ഞാതിരി ഞാൻ പറയാ കുട്ട്യാക്കാണ് ഇതിന്റെ എടങ്ങേറ് റ്യ റ്റക്കൊരു ഫ്രീഡല്ലതീരിം
അതെയതെ
കുട്ട്യാക്ക് ഫ്രീ ആണല്ലല്ലോ കുട്ട്യാളെപ്പളും ബിസി ആണ്. ക്ഷേ ഓൽക്കും ചടക്കും കുട്ട്യാക്കും പറ്യേ ഇപ്പ സ്കൂളും കൂടി തൊറന്നാ ട്യൂഷനും സ്കൂളും മദ്രസും ഒക്കെ എല്ലതും കൂടിയാണ് റ്യ
അതെ അതുപോലെ ഈ സ്കൂളൊക്കെ തൊറന്ന് ഉം സ്കൂൾ തുറന്ന് ആദ്യത്തെ കൊറച്ച് നാളവർക്ക് ബാഗും ബുക്കും ഒക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കും ബുക്ക് ക്ക നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കും പക്ഷെ ഒരു കൊറച്ച്സം കഴിയുമ്പത്തേക്ക് ബുക്ക് പിന്നെ പൊതിയും കാണൂല.
അതൊക്കെ ശരിയാണ് പർഞ്ഞാതിരി, ഒക്കെ പിന്നെ ഈ പ്രായത്തിനൻസര്ച്ച്ള്ളത് ഇപ്പൊ ഏത് വല്യ കുട്ട്യാൾതുല്ല, പൊതിം കാര്യങ്ങളൊന്നും ഓൽക്കതൊന്നും നോക്കാല്ലടൈമിങ് ഇല്ല. പിന്നെപ്പൊഞ്ഞിപ്പൊ മയക്കാലു ആയിലേ. പ്പ മയന്റെ സീസണു ആയല്ലപ്പൊ സ്കൂള് തൊർക്കുമ്പളാണ് കുട്ട്യാക്ക് കൊട്യും മഴിംഒക്കൊപ്പൊ ഒരുമിച്ചായിരിക്കും.
അതെ സ്കൂൾ ളോ ഇസ്ക്കൂ ഒന്നിന് മഴ ഒറപ്പാണ്.
ആഹ് അപ്പൊത് ഇപ്പൊ പറഞ്ഞാതിരി സ്കൂള് തോക്കണതിന്റെ മുന്നന്നെ മഴയാണ്.
ഏപ്രിൽ മെയ് കുട്ടികൾക്ക് അവധി കൊടുക്കുന്നത് പക്ഷെ ഇപ്പം മെയ് മാസം കൂടുതലും മഴയാ.
ആഹ് മഴണിപ്പോ പക്ഷെ എന്നാലും സ്കൂൾ ഇറക്കുമ്പോത്തനന് കുട്ടിയൾക്ക് ആ കൊടയൊക്കെ വാങ്ങുമ്പോ കൽക്ക് അതൊരു ഉറ്റു ആവുംപ്പോ ഭയങ്കര സന്തോഷത്തിലായിരിക്കും അവര് പോവ. ആ കൊടയും ചൂടി പുതിയ ഡ്രസ്സും പുതിയ ബാഗും പുതിയ കുപ്പിയും ഒക്കെ കൊണ്ട് ഓൽക്ക് എല്ലാ. സാധനം വാങ്ങി അത് ഒന്നായിട്ട് കൊണ്ടു പോകുമ്പോഴക്ക് അതിലേറെ സന്തോഷവും.
ആ അതെ അത് മാത്രല്ല ഇവിടെ കുട്ടികളുടെ ഒരു പ്രധാന പരിപാടി.
ന്ന് പറഞ്ഞാല് പുതിയ സാധനങ്ങള് പുതിയ കൊട കുപ്പിക കൊണ്ടുപകും പക്ഷെ ഇതൊന്നും തിരിച്ചു വിടല്ല അത് ദിവസം തന്നെ അത് ആ സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ കളഞ്ഞിട്ടായിരിക്കും വരുന്നത്.
ആഹ അത് നല്ല കഥ. അങ്ങനെ ആകുമ്പോഴാണ് പിന്നീം നമ്മള് രക്ഷിതാക്കൾ അതിലേറെ കൊടുങ്ങാ.
അതെ അതെ
അത് സ്ക്കൂളിൽ അത് സ്കൂളിൽ മറന്ന് വെച്ച് പോരായാണോ അതോ മിസ്സായി പോവലാണോ?
പോരുന്നതും ഉണ്ട് പിന്നെ ചില കുട്ടികൾ കൊച്ച് കുട്ടികളല്ലേ അപ്പൊ അവര് ചില ചില കുട്ടികൾക്ക് കുട്ടികൾക്ക് ചിലർ ഇഷ്ടപ്പെട്ട എടുത്തുകൊണ്ട് പോകുന്ന കുട്ടികളും ഉണ്ട്.
ഏനാ ഒക്കെ ആ പ്രായം കുട്ടികൾ ചെറിയ കുട്ടികളാവകുമ്പോ അത് നമുക്ക് ഒരു ആലോച്ച ഒരു രസമാണ്. സംഭവം ഒരു ബാഗിൽ തന്നെ രണ്ടണ്ട് കുപ്പി മൂന്ന് കുപ്പിയ ഒക്കെ കൊണ്ടുയ്ക്കാരം വര.
ആ അങ്ങനെയാണ്.
അത് വേറെൊ രസന്ന് പറഞ്ഞതി.
ക്ക ആണെങ്കില് ഉ അതെ.
കുട്ടികളെ കാര്യം വെച്ചാല് അതിലേറെ രസം.
വേറെ എന്തൊക്കെയാണ് വിശേഷം.
മക്കളെ ഉ വേറെന്താക്ക ഇങ്ങെ പോണു. മക്കളൊക്കെ ഇങ്ങോട്ട് കിടന്ന് ഉറങ്ങിയോ
ഇല്ലല്ല ഇല്ല ഇല്ലല്ല അതിനുള്ള സമയം ആയില്ലല്ലോ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഈ ഒരു എങ്ങനൊയാലും കുറച്ച് സമയം എടുക്കും ഉറങ്ങണെങ്കിൽ.
ആഹ് ചില വീട്ടിലൊക്കെ ഉണ്ടല്ലോ നേരത്തെ കിടക്കും. രാത്രി ഒക്കെ വേഗം ഏട് മണി അമ്പോ അമ്പോത്തിന് കടക്കുലോ. പക്ഷെ ഇപ്പത്തെ കുട്ടികളൊന്നും മുപ്പത്തെ ആദ്യം അങ്ങനെയൊക്കെ എപ്പഴത്തെ കുട്ടികള് പറഞ്ഞ ഒക്കെ ഫോണ് ഇല്ല കൊണ്ടാണ്പ്പേ ഒക്കെ ഫോണിന്റെ ഉപയോഗം ആണല്ലോ ഫോണ് ടി വി ഒന്നും അധികം കുട്ടികൾക്കും വേണ്ട. എത്ര പൈസ കിട്ടിയാലും അത് അവിടെ കിടക്കുക എന്നല്ല അതൊക്കെ മൊബൈൽ യൂസിംഗ് ആണ്.
അങ്ങനെ ഏകദേശം. ഒളിച്ചോട്ടം
ആഹ ആയിക്കോട്ടെ എന്നാല്. അലോ